ആ കേക്കണ്ടാ?
ക്കണ്ട്.
ആഹ
പിന്നെ നിങ്ങളെവിടെയാണ്.
കൊറയായില്ലേ ട്രൈ ചെയ്യന്ന്.
ആഹ കിട്ടുന്നില്ല. എന്ത് പറ്റി അറിയില്ല.
എന്താല്ല ബി സി ഇല്ലേ കാണിക്ക് ന്ന
ആണോ ഞാൻ
ഉ ഉ ഉ എന്താറിയില്ല വേറെ ആൾക്കാര് ട്രൈ ചെയ്യണ്ടാവും, അതായിരിക്കും.
ആഹ് ആഹ അതായിക്കും. അപ്പൊ അങ്ങനെ സംഭവിക്കൂല്ലേ?
ന്നാ പ്പ ഞമ്മള് സദാകാേള് ലെ കാണ് ന പോലെ
അതും എൻഗേജഡ് ആവൂലേ അത്െരി ഇങ്ങള് എവിടേണ്
വീട്ടിലാണ്
വീട്ട്ലാല്ലേ അത്ശെരി പിന്നെ എന്താ ഏ ഫുഡ് കഴിച്ച് ഫുഡ് നേർത്തെ കഴി ക്കും ഞങ്ങള്
ഏ എട്ടര മണിയായ്ട്ടാെള്ളു വേഗം കെടക്കും ചെയ്യു ആയിരിക്കുംലേ
ഇല്ല കെടക്കൂല പിന്നെ മക്കള് ഹോംവർക്ക് ക്കും കാര്യൊക്കെ ചെയ്യും ഞങ്ങള് ഫുഡ് മാത്രം നേരത്തേ കയി
എപ്പോ എട്ട് മണി ഒക്കാവുമ്പളോ
ഇല്ല അതിന്റിം മുമ്പ് മയ്രിബ് നിസ്കാര ഞങ്ങൾക്ക് ആ കഴിഞ്ഞാ പിന്നെ മക്കൾക്ക് ഫുഡാെട്ക്കും എന്നിട്ടാണ് അവരൊക്കെ ഹോം വർക്ക് ചെയ്യിപ്പിക്ക ഞങ്ങെല്ലാരും നേരത്തെ കഴിക്കും
യത്
ഫുഡ് കഴിച്ച് കഴിഞ്ഞാലാണ് ഇൻട്രസ്റ്റ്ണ്ടാവ ഉം അപ്പൊ പിന്നെ മറ്റത് അവരിങ്ങനെ ക്ഷീണം പി ച്ച് ഒർക്കം തൂങ്ങി അങ്ങനെക്കെ ഇരിക്കായ്ര്ക്കും പ്പോ ഫുഡ് കൊടുത്ത് കഴിഞ്ഞാ കൊറച്ചും കൂടെ എനർജെറ്റിക്കാവാ ചെയ്യ മക്കള് അല്ലെങ്കിൽ വേം ഒറക്കം വരും നമ്മളെപ്പഴും എ ഒറക്കം വന്നോണ്ടിരിക്ക്ന്ന സമയത്ത് പോയി ഫുഡ് കഴിച്ചാ പിന്നെ ഞമക്കൊരു എനർജി ആവാണല്ലോ ചെയ അപ്പ ഹാ അ അതുകൊണ്ട് തന്നെ ഞങ്ങള് നേർത്തെ ആ എനിക്ക് രണ്ട്
ഏ
ഉം ഒരാള് ആറാം ക്ലാസ്സിലും ഒരാള് യു കെജിലും
ഉം
ഉം
രണ്ടും പോയ്യാ
ഏഹ ഇല്ല മൂത്തത് പെൺകുട്ടി രണ്ടാമത്തത് ആൺകുട്ടി രണ്ടാമത്തത് ആണ് ഉ പിന്നെ നിങ്ങൾക്കോ ഓ ആഹ് വീട്ടില് ഉമ്മ ഉണ്ട് ഉപ്പണ്ട്
ആഹ് ആഹ് ഹസ്ബൻഡ് നാട്ടിലുള്ള ആളെതന്നെ
ആഹ് നാട്ടില
എന്താ ജോലി
നാട്ടിൽ ഇവിടെ ഓരോ നമുക്ക്ന്നെ കൃഷിപ്പണി പോന്ന്‌ ഏഹ് ഇല്ല ഞൻ പോയിട്ടുണ്ടായിരുന്നു ഈ വർഷം നിർത്തി മോനെ സ്കൂളിലൊക്കെ ആക്കിയപ്പോ കുറച്ച് ഒന്ന് നന്നായിട്ട് അവനൊന്ന് ശ്രദ്ധി
ആഹ് ഉം ഉം ഉം ഉം ഉം അത് ശരിയ എന്താ അറിയോ നമ്മുക്ക് പിള്ളേരെ ശ്രദ്ധിക്കാൻ കഴിയ നമ്മള് ഒരു ജോലിക്ക് പോവുപ്പോ നമുക്ക് രണ്ടുംകൂടി മാനേജ് ചെയ്യൻ കഴിയൂല്ല
ആഹ് മാനേജ് ചെയ്യാൻ പറ്റുണെകില് ഞാന് ഭയങ്കര ബിസിയായിരുന്നു കഴിഞ്ഞ പ്രാവശ്യംക്കെ എ എൽ കെ ജിയിലൊക്കെ ആകുന്ന സമയത്ത് ഭയങ്കര ബിസി എപ്പേഴും അവന്റെ ഡീലെൽസ് മനസ്സി മസിലായിട്ടു പിന്നെ ഞാന്
കാരണം ഈ എൽ കെ ജി യു കെ ജി ഏ ഫസ്റ്റ് സ്റ്റാൻഡേർഡ് കഴിയും പോലെ ആഹ് അത് കിട്ട കിട്ടി കഴിഞ്ഞാൽ പിന്നെ നമ്മള് എല്ലാം ശ്രദ്ധിച്ച വല്യ കുഴപ്പമില്ല അവരങ്ങനെ പോക്കോളും
ആഹ് അങ്ങനെയിട് പോയിക്കോളും അത് മോള് അങ്ങനെയാണ് അങ്ങനെ ഓക്ക് അതിനൊക്കെ ആയിരുന്നു ഓള് എൽ കെ ജി പഠിക്കുമ്പോൾ കൊറോണക്കെ ആയതുകൊണ്ട് നമ്മളെല്ലാം ശ്രദ്ധിച്ച് പഠി പ്പിക്കുന്നോണ്ട് ഇംഗ്ലീഷും മലയാളൊക്കെ നന്നായിട്ട് വായി ക്യും അതേപോല്തന്നെ അവളിപ്പം സ്വന്തയി ഒരു മൂന്നാം ക്ലാസ് കഴിഞ്ഞപ്പോ തൊട്ട് അവള് സ്വന്തല്ലാം ചെയ്യും എല്ലാ കാര്യം നമ്മളൊന്നും കൂടെരിക്കും കൂടെ വേണ്ട നമ്മളൊരു സപ്പോർട്ട് വേണ്ട എന്തെലും മാക് സിലോക്കൊരു ഡൗട്ടുണ്ടെങ്കി പറന്നൊടുത്താ മതി ബാക്കിക്കെ അവളനെ ചെയ്യും അപ്പൊ തൊട്ട് പ് ഇപ്പ അവള് ആറിലെത്തി ഇപ്പ മ്മള് കൂടെ ഇരിക്കന്നെ വേ അവളന്നെല്ലാം സ്വന്തം ചെയ്യ. അപ്പൊ ഇവൻക്ക് ഞാന് കഴിഞ്ഞറാശ്യം ഭയ്ങ്കര ബസിൻക്ക് ഓൺലൈലും ഓഫ് ലെനൊക്കെ ക്ലാസായ്ര്ന്നു. ഞാൻ റ്റി റ്റി സി ക്കാണ് ക്ലാസെടുക്കുന്നെ ടീച്ചർ ട്രെനിങ് സ്റ്റുഡന്റ്സിന് അപ്പോഓഫ്‌ ലൈന് രണ്ട് ക്ലാസ്സ്‌ണ്ടാവും പിന്നെ ഓൺലൈന് അഞ്ച് ക്ലാസായിരിക്ക അപ്പ ഞമ്മക്കൊരു ഒരു മണിക്കൂർ പോലും ഒഴിവന്നെ അല്ല ഓൺലൈലും റ്റി റ്റി സിക്കന്നെ എട്ക്ക്ന്നെ
അതെയാഹ്
ലറബി കോളേജിലൊക്കെ എട്ക്ക്ന്ന്ണ്ടായിനി പിന്നെ വടെ എടവണ്ണ എട് അരീക്കോട് അങ്ങനെക്കള്ള സ്ഥൽ തക്കട്ത്തിനു അപ്പ ഞാനിപ്പോ അവ്ട്ന്നൊന്നറങ്ങി
ആ അപ്പൊഞ്ഞി ഞ്ഞി ഇനി കേറോ
ഇനി ഇത് കഴിഞ്ഞിട്ട് വേറെ എന്തിനെങ്കിലും കേറണം പിന്നെ ഞാന്ങ്ങനൊരു എക്സാം എഴുതിയൊക്കെ ട്ട്ക്ക്ണ് ഈ പഞ്ചായത്ത് തലങ്ങളിലും ക്കെ വെര്നൊരു കോർഡിനേറ്റേഴ്സിന്റെ എക്സാം ണ്ടാവുല്ലോ അതിനൊക്കെ കൊടുത്തിട്ട്ണ്ടേരുന്നു. അപ്പൊ അതിലൊന്ന് എഴുതിയിട്ട് ഒന്ന് കിട്ടിക്ക് ണ്‌ ത്ത ലിസ്റ്റില്ണ്ട് അപ്പൊ പിന്നെ ആ ഒരു ധൈര്യ ത്തില് പിന്നെ ഇത് അങ്ങട്ട് വിട്ടിട്ട് എറങ്ങിയതാണ്.
അഹ അപ്പൊ അഅ് വിൾച്ചാലോ?
ആഹ് അത് വിൾച്ചാ പിന്നെ അയില് കേറാ വിചാര്ച്ച്ട്ട് ഉം. ആഹ്. പിന്നെ അ എന്തായാലൊരു സമയടു ഈ വർഷപ്പൊ എന്തായാലും ഇവൻ കൊർച്ചൊന്നു സെറ്റാവണ വരേക്കും പോവൂല. പിന്ന ങ്ങള് ഫുഡൊക്കെ കഴിച്ചോ?
ഫുഡ് കഴിച്ചില്ല കുട്ടിയള്താ ഹോംവർക്കിലും ഇതിലൊക്കേണ് ഇൻക്ക് രണ്ട് പിള്ളേരാ ഒന്ന് ഒന്ന് പത്താം ക്ലാസ് കഴിഞ്ഞു. ഒന്ന് ഇപ്പൊ ഒന്നാം ക്ലാസ്സില്. മോനെ നോക്കിയാ മതി ആഹ്. ഓനെ നോക്കിയാ മതി.
ആഹ് ആഹ് ശരി ജോലിക്ക് ഓ ന്നുണ്ടോ?
ഇൻക്ക് ഒരു ഷോപ്പ്ണ്ട്. പിന്നെ ഈ ഷോപ്പ് ഇവ്ടെ അടുത്തന്നെ ഞമ്മളെ വീടിന്റെ അടുത്തന്നേണ്. ഒരു ഗാർമെന്റ്സും പിന്നെ സ്റ്റിച്ചിങ്ങും കൂടെ ഉള്ള
ആഹ് ആഹ് ആഹ്. സ്റ്റിച്ചിങ്ങിനൊക്കെ ഇപ്പ ഭയങ്കര ഡിമാൻഡ് ആണത് ഇപ്പൊ ഗൾഫിലേക്കൊക്കെ ഒരുപാട്
ആഹ് കസ്റ്റമൈസേഷൻ അല്ലേ ഉം. ചെയ്യണ്ട്.
ആഹ് ഉം.
ഉം അത് എന്താറിയോ ഓരോ പിക്ക് അങ്ങോട്ട് ഓരോരുത്തര് വിട്ടു തരുവാണ്. ഇതുപോലെ ചെയ്തു കൊടുക്കാന്. ഉം ആഹ് അതെ പക്ഷെല്ലേ ഇപ്പ ഇപ്പത്തെ മോഡല ഉണ്ടല്ലേ നമ്മള് സ്റ്റിച്ചിങ്ങിന്റെ ക്ലാസ് ലേ പഠിക്കാത്ത സംഭവങ്ങളാ. ഇപ്പത്തെ മോഡലുകൾ വരുന്നത് പക്ഷെ ഒക്കെ ഫ്രീ സൈസ് ആയോണ്ടല്ലേ ആഹ് ഫ്രീ സൈസ് ആയോണ്ട് നമുക്ക് കുഴപ്പല്ല. ഫിറ്റിംങ്സ് വരുമ്പഴാണല്ലോ മ കാര്യങ്ങളൊക്കെ ഇങ്ങോട്ട് റെഡി ആവാഞ്ഞാലേ
അതെ.
ഇപ്പൊ ഇറാനി ഗൗണ് പിന്നെ അറബിക് ഗൗൺ എന്നോക്കെ പറാ ഞ്ഞോട് വരുന്നുണ്ടല്ല അതൊ നമ്മള് പഠിക്കണാണോ അതൊക്കെ നമ്മള് മൈൻഡ്ന്റ് ന്ന് എടു ഞമുക്ക് ഓരോത് ചെയ്തിും
ഓര് വിട്ട് രെന്നേനെ നോക്കിട്ട് നമ്മള് നമ്മള ഒരു ഐഡിയക്കനുസരിച്ച് ചെയ്യേണ്ടി വരുംല്ലേ
ആ ആദ്യം റഫ് ആയിട്ട് നമ്മൾ ചെയ്യണം
ആ
എന്നിട്ട് ആ അത് അങ്ങനെ ശരിക്കും യൂട്യൂബിലോ അതിലൊന്നും അങ്ങനത്തെ ഒരു മോഡലേ ഉണ്ടാവൂല്ല ഏത് മോഡല് കാണും പക്ഷേ തൊര് ക്ലാസ്ണ്ടാവുമല്ലോ ആരെങ്കിലോക്കെ ഇങ്ങനെ പോ സ്റ്റേതെ അങ്ങനത്തൊന്ന് നോക്കിയാ സേർ ചെയ്താലേ കിട്ടൂല പിന്നെ ഞമ്മളെ യുക്തിക്ക് അനുസരിച്ച് നമ്മള് ചെയ്തെടുക്കുക
ചെയ്തു കൊടുക്ക അപ്പോ അങ്ങനെയൊക്കെ ചെയ്യുമ്പോ നല്ല എമൗ ണ്ട്ണ്ടാവുമോ
ആ ഇണ്ടാവും ഇണ്ടാവും ആ പിന്നെ കസ്റ്റമൈസേഷന്ന് പറയുമ്പോ ക്ലോത്തും നമ്മള് എടു ക്കുമ്പോ നമുക്ക്
ആ റേറ്റും വരും അപ്പോ പിന്നെ അതിനനുസരിച്ച് പ്രൈസ് വാങ്ങണം നമ്മളെ ആ നമ്മളെ സ്റ്റിച്ചിങ്ങിന്റെ ആ ഒരു രുതും വാങ്ങണ്ടേ
അതെ ആ നമ്മക്ക് അയിന്റെ എഫർട്ട് ട്ടും ഇല്ലേ പിന്നെ ആര്യവർക്കുണ്ട് അത് മണിക്കൂറിനാണ്
ആ ആ ആ വർക്കുണ്ടല്ലേ ആ ബ്രൈഡൽ വർക്ക്‌ ആ മനസ്സിലായി ആ ആ
നോക്കുമ്പോ ടൈം തേകയണെന്നേ ഇല്ല ആഹ് കിട്ടണില്ല വീ എത്ര പെട്ടെന്നാന്നോ ഒരു ദിവസം
ഒരു ദിവസം കഴിയണന്ന് പക്ഷെ നമ്മള് ഒന്നും ചെയ് നമ്മുക്ക് വർക്കില്ലെങ്ക ങ്കിലില്ലേ ഞാനൊക്കെ വിചാ വർക്കിന് പോകുമ്പോ വിചാരിക്കും എന്താണ് ഇപ്പൊക്കെ ഇങ്ങനെ സമയം ഇങ്ങനെ പോയി കൊണ്ടേരിക്ക്ണ് ഇപ്പ ഇൻക്ക് വർക്ക്ല്ലാണ്ട് ഞാൻ ഇരിക്കുമ്പോ വിചാരിക്കും മ്മേ എന്തോരം സമയാണ് ഇതെന്താ തീരാത്തത് മക്കള് സ് വരണെങ്കി കൊ കൊറേ സമയാവല്ലേ മറ്റേത്ച്ച്ട്ട്ണ്ടെങ്കി ഞാന് ക്ലാസ്ക്ക്‌ മോനേം കൊണ്ട് ഒരുമിച്ച് ഞങ്ങള് പോകും നമ്മളവിടുത്തെ സ്കൂൾത്തെന്നെ മോൻ വിട്ടെര്ണെ അപ്പൊ അവിടെ സ്കൂളും ണ്ട് ടി ടി സി ണ്ട് അ അപ്പൊ ഞാൻ ഇവിടെ കേറും ഇവന് ആക ഇന്ക് രണ്ട് മണിക്കൂറാണ് അവിടെ രണ്ട് ക്ലാസ്. അത് കഴിഞ്ഞ് വിഹ് വീട്ടില് ക്ക്‌ വരും ത്തെ കാര്യം നോക്കൂ രാവിലെ പടപടാന്ന് പടച്ചിട്ട് വീട്ട്ത്തെ തീർത്തിട്ട് ഓടാണ് വീണ്ടും വന്നു കഴിഞ്ഞാൽ പിന്നെ മ വരുമ്പഴത്തേക്കില്ലേ റെഡിയാക്കാണ്. വീണ്ടും ഓൺലൈൻ ക്ലാസ് സെറ്റ് ആക്കണം അഞ്ചര ക്ക്‌ ഓൺലൈൻ ക്ലാസ് എട്ട് മണിക്ക് ഓൺലൈൻ ക്ലാസ് അങ്ങനെ അങ്ങന അങ്ങനെ എ
ആഹ് ഒരു ഷെഡ്യൂൾ ആണ്
ഒരു ഷെഡ്യൂൾ ആണ് അ അപ്പൊ ഞാൻ വിചാരിക്കും മ്മേ ഒരു ദിവസം എത്ര പെട്ട് ട്ടന്നാ പോണെ രാവിലെ നീക്കണ് ഉറങ്ങാനും സമയല്ല അയ്ന്റെ ടേല് നോട്ട് നമ്മള് സെറ്റ് ആക്കണം കു കുട്ടിയോൾക്ക് നോട്ട് കൊടുക്കണം അവരുടെ വെ ട്ടികൾ ഇണ്ടാവും ഒരുപാട് അതൊ ക്കെ ചെയ്യാ അങ്ങനെയൊക്കെ വരുമ്പഴേ ഇപ്പൊ ഞാൻ ചോദിക്കാ ഞാൻ എവിടോ ഒരു എന്താ പറയാ ഒഴിഞ്ഞൊരു ലോ വേറെ ഏതോ ഒരു ലോക ത്ത് കൊണ്ടയ്ട്
ഉം ഇതിപ്പോ ഞമ്മള് ഒരു ക സ്റ്റമർ രണ്ട് കസ്റ്റമറ് ഇപ്പ ഞമക്ക് എന്തെലും ത് നോക്കാൻ വാണ്ടി വന്നാല് അത്ങ്ങനെ ഇട്ത്തു ക്കൊലോ വേണ്ടാത്തത് ഒരുഷ്ടബൽ ട്ടല്ലേ എടുക്കൊള്ളൂ അപ്പൊ തന്നെ ഒന്ന് എടുക്കണംന്നുണ്ടെങ്കി എത്ര ക്ലോത്ത് നമ്മള് നിർത്തിട്ടിട്ടുണ്ടാവും യോ പിന്നെ അതൊക്കെ മടക്കാൻല്ല നമുക്ക് ടൈമില്ല. ചെലത് ചെല ഇണ്ട് ഇണ്ട് രണ്ട് സ്റ്റാഫുണ്ട് അവര് സ്റ്റി ച്ചിങ്ങ്നാണ് അല്ലാതെ ഇങ്ങൻത്തേന് ഞാൻ വെച്ചിട്ടൂല്ല.
ആ. അല്ല. അതൊക്കെ ചെയ്തിട്ടിങ്ങക്ക് കൊടു ആൾക്ക് വെ ച്ചാലേ ആള് വെച്ചാ പിന്നെ ഞമ്മക്ക് കയ്യിലൊന്നും ഉണ്ടാവൂലേ. കിട്ടാന്. അത് നോക്കണം ഞമ്മള്. ഞമ്മളിപ്പോ പി ഒരു ബിസ്നസ്സ് ചെയ്യാ അല്ലെങ്കിൽ എ ന്തെങ്കിലും ഒന്ന് ചെയ്യുമ്പോ നമ്മൾക്കില്ലേ നമ്മളെ ത്പ പ റ്റാവുന്നൊക്കെ മ്മള് ചെയ്യണം.
ആഹ്. ഇണ്ടാക്കാൻ പറ്റൊള്ളൂ, മറ്റേ ഒരാള് അയിന് വെച്ചാല് അവര്ക്ക് കൊടുക്കണ്ടേ അത്. പിന്നെമ്മക്ക് പ്രോഫിറ്റ്ണ്ടാവൂലല്ലോ. ഞാനങ്ങനെ ഞാൻ എന്താറിയോ കസ്റ്റമറെ ഡീലെയ്യും സ്വിച്ചും ചെയ്യും ഞാന്. രണ്ടും അങ്ങനെ ചെയ്യും ഞാന്. പിന്നെ എ ക്കൊക്കെ കട്ട് ചെയ്ത് കൊടുക്കലും ഞാനാണ്.
ആഹ് ആഹ്
ത്ര വേറെ വെച്ചിട്ടില്ല.
ആ അതേഅതാ അങ്ങനെ ചെയ്യുമ്പോഴാമുക്ക് എന്തേലുഒക്കെ കിട്ടൊള്ളേ അതാണ് ഇത് അതും ഇതും എല്ലാം ചെയ്യണ്ടേ
ഷോപ്പിലെ എല്ലാ കാര്യങ്ങളും ഇന്റെ തലേലാ അതുപോലെ വീട്ടിത്തോ വീട്ടിൽ വേറെ ആ ഓ ഹസ്ബൻ്റിൻ്റെ ഉമ്മ അങ്ങനെ ഒന്നൂല്ല ഞ് ഞാനും ഹസ്ബൻറും ആ ആ ഹസ്ബൻ്റും രണ്ടു പിള്ളേരും പിന്നെ ഒര് അസ് പെങ്ങള് ഉണ്ട് അവര് ഇവിടല്ല ഗൾഫിലാണ് പിന്നെ ഫാദറ് ഫാദറും മദറും ക്കെ മരിച്ചുപോയതാ
ആ അയ് ശെരി
അപ്പൊ പിന്നെ ഞങ്ങളിങ്ങനെ മാത്രോള്ളൂ അപ്പൊ ഇവിട്ത്തെ ഒല്ലാം ചെയ്യണം അഥവാ ഒന്ന് വീട്ടിലെന്തേങ്കിലും ഒന്ന് ഡിസോർട്രായിക്കിട് ടന്ന്കഴിഞ്ഞാ
ആയിന് ആ
ആ ഊം അവര് മനസ്സിലാക്കൂലേ അവിടുത്തും ഇവിടുത്തും നമ്മള് ചെയ്യേണ്ടേന്നുള്ളൊരു ചിന്തിക്കൂല
അതെ അതെ മ് അപ്പൊ ഇനി ആ ഒരു കോ ഇഞ്ഞി ഇപ്പം വിളി ക്യാ
ആ ഓക്കെ
ഇത് ടൈം ആയി
ആ ക്കെ ക്കേ ക്കെ